ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് ഇപ്പൊ നല്ല റേഞ്ച്ണ്ട്
ഉം ന്താവിശേഷം
എന്തൊക്കെയാന്ന് മഴയ്ണ്ടോ
ഇന്ന് മയലേസം കൊറവ്ണ്ട്
ആ അത്യാവശ്യം വെ മഴ അവിടെ ഉണ്ട് അങ്ങന് തന്നെ ല്ലേ ഇവടതാ അത്യാവശ്യം നൽ നല്ല വെയിലുണ്ടേന് ഉച്ചക്കെല്ലാം അൊണ്ട് കുറച്ച് അലക്കാന ഉണ്ടേന് ഹാ കൊറെ പണി കയിഞ്
ഇന്ന് കൊറവ്ണ്ട് പക്ഷെ വെല്ല്യോരു വെയിലൊന്നും വന്നീല്ലട്ടോ മഴ ഇല്ലാന്നൊള്ളു
ഏഹ് ഇവിട നല്ല വെയിലേയ്നു
ഏഹ് കാലാവസ്ഥക്ക് മാറ്റൊന്നും വന്നില്ല മൂടലന്നെ
ഓഹ് ഉം കുട്ടിക ള്
കുടട്ട്യേൾതാ രണ്ടാൾണ്ട് നിസ്കരിക്കാൻ വാണ്ടി പോയിണ്
ഓഹ് അനക്
ബാങ്ക് കൊടുത്തല്ലോ അല്ല പെൺങ്കൂട്ടർനെ
ആഹ് ആഹ് എനിക്ക് ആൺകുട്ടികളാ മൂത്താക്ക് ഒമ്പത് വയസ് ആഹ്
ആഹ് വടെ മൂത്താക്കൊമ്പതാ
അല്ല സോറി പിന്നെ മൂറത്താക്ക് ഒൻമ്പതല്ല മൂറത്താക്ക് പതിനൊന്ന് വയസ്സ് രണ്ടാംത്താക്ക് ഒമ്പയസ്സു
ആ സെറ്തിന് ഒമ്പത് ആഹ് ഇവടെ ചെറ്ത് നെയ്സെറീലാ മൂന്നര വയസ്സ്
രാത്രികാത്തെ ഭക്കണോക്കായ
ഞങ്ങൾ ഇന്ന് തറവാട്ട് പോന്ന ഉമ്മേന്റെര്ത്ത് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന്ണ്ട് നെയ്ച്ചോറും കോഴിക്കറിഒക്കെ ണ്ടാക്ക്ണ്ട് ഏഹ്
ഏ ലീവായിട്ട് പോന്നായിരിക്കുഅല്ലെ ഹലോ ഹലോ കേൾക്കുന്നില്ല ഹലോ